ഹലോ
ആ എന്തേ
ഉറുമ്പ് കടിച്ചത്
ഐ്ശരി എവിടെയാ
ഞാതാടെ റോഡില്
റോട്ടില്ല എന്താ പരുപടി
ഇല്ല മഴ
മഴ നനയാൻ പോയതോ
മഴ പെയ്യണുണ്ടോന്ന് നോക്കാൻ പോയേ
ആ പിന്ന ഉം പെയ്യുന്നുണ്ടോ എന്നട്ട്
ചാറുന്ന ചുമ്മാ വേറെ പണിയില്ല
ഈ ചാർന്ന മഴയ്ക്ക് ഒരു മാതിരി വൃത്തികെട്ട മഴയാണേ ഒന്ന് വെയില് കൊള്ളുല്ല തണുക്കൂല്ല ആ ഒരു മാതിരി സ്പ്രേ അടിച്ചു പോവേ
എനിക്ക ഇഷ്ടല്ലാ എവിടെ എത്തൂലല്ലോ അത്
ഇല്ല
തുണി ഒന്ന് ഉണങ്ങൂല
നാന അതെ തുണി കഴികിട്ടിട്ട് പോയാ ഉണങ്ങും നനയും ഉണങ്ങും നനയും
മറ്റേ ഒരേ സമയം നനഞ്ഞ ഉണങ്ങി കളിക്കുകയാണ് ഉം
എന്താ ചെയ്യാ
ഈ രശ്മികാ മന്ദനന്റെയും ഉം വിജയ് ദേവർകോണ്ടന്റെയും കല്യാണത്തിന് ഫോട്ടോ കണ്ടയിരുന്നോ
ആഹ് കണ്ടായിരുന്നു ഇപ്പ ഇട്ട ഇപ്പ ഇട്ടെങ്കി കണ്ടില്ല അന്നത്തെ
ആ അന്നത്തെ കണ്ടായിരുന്നോ എന്ത അടിപൊളിയല്ലേ
പിന്നെ എന്തൊക്കെയോ ഹെയറ്റേഴ്സ് ഉണ്ടായിരുന്നു അവര് അവര് ബ്രേക്കപ്പ് ആയിെന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേണ്ടല്ലേ വിജയുടെ ആ മീശ പിരിച്ച വെച്ചുള്ള മുഖം എനക്ക് ഇഷ്ടപ്പെട്ടില്ല
ഇഷ്ടപ്പെട്ടില്ല ആഹ് ഏയ് അടിപൊളില്ലേ ആഹ് ഒരു ക്യാരക്ടറിന് വേണ്ടിട്ടടോ ആ സമയത്ത ഒരു സിനിമ ചെയ്യുന്നില്ലേനോ ഉം അത്തിന് വേണ്ടിട്ടയി
പക്ഷെ അവള് ഒരു രക്ഷയില്ല
സീനയി എനിക്ക് ഉം അവന്റെ ഓർണമെന്റ്സ്
ആഹ് എന്റെ പൊന്നെ അത് ശരിയാട്ടാ. ഹ് ഹ് ആഹ് എനിക്കറിയത്തില്ല ഡ്രസ്സാണെങ്കിലും. കൊള്ളായിരുന്നു ഒരു രാജകീയ ലുക്ക് ഉണ്ടായി
ബൈങ്കര ഭയങ്കര ഇതായിട്ട് എല്ലാരും ഇൻസ്പയറായി ഇൻസ്പറല്ല ബൈ ങ്കരായിട്ട് അന്തം വിട്ട പോലെ ണ്ടേര്ന്നു. ഓഹ് ഐഷേര്ന്നെ?
ഏ.
അത് അടിപൊളിയേര്ന്ന് ന്ന്.
പിന്നെ അടിപൊളിയായിട്ടേര്ന്ന് പ്പൻക്ക്ശ്ട്ടപ്പെട്ട്.
നല്ല രസംണ്ടേര്ന്ന് അതിനു ശേഷം മ്പൾ കണ്ടതേല്ല്യല്ലോ?
ഇൽ ഇല്ല പിന്നെ കണ്ടിട്ടേ ല്ല്യ. അതിനെ പറ്റി പോയിട്ട് തമിഴ്നാടില്. വിജയ് ശൊ എൻ ന്റെ പോന്നെന്തുവാടി.
എത്ര പെട്ടെന്ന ഹ്.
ത്ത് വയസിന് റേപ്പയ്ത ഒരു കൊച്ചിന്റെ ഹ് ഏ ന്യൂസാര്ടെ പറഞ്ഞപ്പോ ഒര് ഐ പി എസ് ഓഫീസർര്ന്ന് ചിരിച്ചത് ഹ് ആളെ ചിരി കപ്പോണ്ടല്ലേ എനിക്കിങ്ങനെ ക്കന്തോന്നി ഹയ് ഹയ് ശ്
അഹ്. സസ്പ
ആ സസ്പെൻഷനായി പിന്നെ അത് കള ട്ട്ർ വരെ ചിരിച്ചൊണ്ട് കാര്യം പറ മ്മേ ആ ഒര് കളക്ട്ട് ഇല്ല്യ അത് കഴിഞ്ഞിട്ട് കളക്ടറിനോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോ അവര് വരെ ചിരിക്ക്യേയിരുന്നു.
ആഹ് അത്ക്കെ മോശാട്ടോ അത്ര സീരിയസ് ആയിട്ട് ന്
പിന്നെ അവര് കെടന്ന് എന്തൊരു ചിരിയായിരുന്ന് ആ പോലീസ് ഓഫീസർ. ഉം. അപ്പ എന്നാ നന്നായി മൊത്തത്തിലങ് കളഞ്ഞ്. ഏ ഇഷ്ട്ടപ്പെട്ട് പിന്നെ സാ സതീഷണ്ണന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ അവിടെ?
ശതീശണ്ണനൊ?
ആ നമ്മക്കൊരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ.
ഓ ഓ പുള്ളി അടിപൊളില്ലേ ഹ് മ്. എ എം വി ഡി പർഞ്ഞത് പ്രകാരം ച്ചേ. എന്താണ് ആ ആ ഈഡി പറഞ്ഞത് പ്രകാരം. കുഴപ്പമില്ല പറ്റില്ല ഉം
അതെ അതെ അതെ എല്ലാം കിട്ടുന്നുണ്ടല്ലോ.
അൻക്ക് മറ്റേ ഒരു പ്രൊജക്റ്റില്ലേര്ന്നോ ന്താ അവിടെ യു ട്ടില് എന്തോരു.
ആപോഗ്രാമ്.
അതെന്തായി?
അതക്കക്കെഞ്. അത അത്‌ അത് അതെന്നെ ഞാൻ പർഞ്ഞേ ആ കോഡിനേഷൻ പുള്ളാര്ടെ കോഡിനേഷൻ. എന്നിട്ടൊണ്ടല്ലാടി ഈ പൊട്ട ഇൻസ്റ്റ്യൂട്ട് ആ പുള്ളേർക്ക് പ്രൈസ് കൊടുത്തില്ലടി. ഇല്ലടി അവര് ഫൈ ഫൈനല്ലവര് ഹ് വാ ക്യെ ബാക്കി ഫോ അത്‌ ആദ്യത്തതിന് ഏ തുണ്ടായിരുന്നു എന്താ ഏ. ഈ
ഒരു ടീമിനെ പൊറത്താ എലിമിനേഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് റൗണ്ടിന് സെക്കൻ റൗ അല്ല ഫസ് റൗണ്ടി ഉണ്ടെന്നായിരുന്നു നമ്മൾടെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ പക്ഷെ ഫസ്റ്റ് റൗണ്ടിന് എലിമിനേഷൻ നടത്തിയില്ല സെക്കൻ് റൗൺ ന് എലിമിനേഷൻ ണ്ടായിരുന്നു ഫസ്റ്റ് റൗണ്ട് സെക്കൻഡറ് റൗണ്ട കൂട്ടിട്ട് എലിമിനേഷൻണ്ടായിരുന്നു എന്നിട്ട് തേർഡ് റൗണ്ട് എലിമിനേഷൻ നടത്തില്ല ഫോർത്ത് റൗണ്ട് എലിമിനേഷൻ നടത്തി
രണ്ട് ടീമിറ്റത് ഒരുമിച്ച് എടുത്തിട്ട്ല്ലേ
ആ അങ്ങനെ എലിമിനേഷൻ ഉണ്ടായിരുന്നു മൊത്തം മുപ്പത്തഞ്ച് ടീമ് ഉണ്ടായിര്ന്ന് അത് ലാ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഒരു എ എന്നുച്ചന്നാൽ നാലാമത്തെ റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞ കിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു പന്ത്രണ്ട് ടീമിനേും കൂടെ എന്തയത്തൊള്ളൂ
നമ്മള് പ്രോഗ്രാമ ആയിട്ട് എടുക്കുന്നുണ്ടായിരുന്നോളു ബാക്കി എലിമിനേഷൻ റൗണ്ടിൽ ഔട്ട്ക്കി അപ്പൊ അതിനകത്തി ഈ പിള്ളേരു ഉണ്ടായിരുന്നു പക്ഷെ ഇവര് ആഡ് ചെയ്തത് കൊണ്ട് പോയി
പാ ഡ് എതണ്ടോ
ആ ലാസ്റ്റ് ഇതിന്റെ മെയിൻ ടാസ്ക് എന്ന് പറയുമ്പോ ലാസ്റ്റ് ഒഒരു ആഡ് ക്രിയേറ്റ് ചെയ്യാന്നാ ആ അപ്പൊ ഈ ആഡ് ക്രിയേറ്റ്ന്ന് വെച്ചാൽ നമ്മൾ ടി വിയിൽ നമ്മള എങ്ങനെ ആഡ് കാണുന്നുോ അതുപോല ആയിരിക്കണം ന ആഡ് നമ്മളട് നമ്മളവിടെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കണ്ടേ
അ
അതില് ആ പിള്ളേർക്ക് മാർക്ക് കുറവ് അ ആയത് കാരണം അവർ തോറ്റ്
ആയോ ശെ
നിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം അത്രയും കോർഡിനേഷൻ ആയിട്ട് ആ പിള്ളേർ ചെയ്തിട്ട്
ഉം
ഉം അപ്പൊ വേറൊരു സം റാമ്പൊക്കെ ഉണ്ടായിന്ന്.
ആ നീയുണ്ടാരുന്നോ
ഞാനൊന്നുല്ലായിരുന്നു ഞാൻ ആ സമയത്ത് ഈ പ്രോഗ്രാമിന്റെ പുറവേക്കെടന്ന് ഓടയിരുന്നു ഈ പ്രോഗ്രാമിനകത്ത് സെക്കൻഡ് റൗണ്ട് വൻ കോമഡി റൗണ്ടായിരുന്നു ഇ ഒരു ഒരു പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റ് നമ്മള് സെയില്ലെയ്യണം എന്ന് വെച്ച കഴിഞ്ഞാ ജഡ് ന്റെടുെ കൊണ്ട് ജഡ്ജിനെ കൊണ്ട്ത് പറു പറഞ് പറഞ്ഞു അത് ഞാൻ എത്ര മിനിറ്റ് അ അഞ്ചു അഞ് മിനിറ്റ് പത്തു പത്ത് മിനറ്റിനുള്ളിൽ ജഡ്ജിനെ കൊണ്ട് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ത് വാങ്ങിപ്പിക്കണം
ഉം മറ്റേ ഏ ഈ പെന്ന്ന്ന് കാണിച്ചിട്ട് ഈ പെന് വാങ്ങിക്കണന്ന് പറയുമ്പോ
ത് തന്നെ മാർക്കറ്റ് ചെയ്യണംമ്മള് പക്ഷെ ഇതിനൊ പ്രശ്നന്ന് വെച്ചാൽ റിവേഴ്സ്ബിളായിരിക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പം ഇപ്പൊ ഒരു കൊടയായിരിക്കും
ആ
മഴ നനഞ്ഞൽ നനയുന്ന കുട ഊട്ടയുള്ള കുട ഇതാണ് പ്രൊഡക് ഇതിനകത്ത് ഇതണ്ടായിരുന്നു ഏ സി ഉണ്ടല്ലോ എങ്ങനെ തണുപ്പാവുന്ന ഹേസ്യല്ല ഹോട്ടാവുന്നു ചൂടാവുന്ന ഏ സി ണ്ടായിരുന്നു ആ അതിന്റെ ഏ സി മോഡല് തണുപ്പിന് വരു ചൂടായിട്ട് വരുന്നേ അയ്യ അതൊക്കെ കീ ഇലായിരുന്നെ എന്നിട്ട് പിന്നെ ഉണ്ടായിരുന്നത് കുപ്പി ഉണ്ടല്ലോ കുപ്പി കുപ്പി അ കുപ്പി കുപ്പിയാണ് പക്ഷെ ഊട്ടണ്ട്
എ എന്ത് പ്രൊടക് ത്
അ യഫുൾ പ്രോഡക്റ്റ് ആ പിന്നെണ്ടായിരുന്നത് ഹിറ്റ് ഇല്ലേ
അ
ഹിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് അ നേരെ ഓപ്പോസിറ്റ് ഇതടിച്ചു കഴിഞ്ഞാൽ നമ്മള ആ ട്രാക്ക് ചെയ്യൂ
ഓഫ്
അതിലൊരു ചെക്കൻ വന്നിട്ട് ഈ സാറിന്റെ കഴിവ് റ്റു സാറി നിന്നിട്ടാണ് ഇത് മൊത്തം റൺ ചെയ്യിച്ചത് അതായിരുന്നു കിടിലം
ഉം മൂപ്പര് അങ്ങോട്ട് കത്തിച്ച
ഓ കിടിലായിരുന്നടിയേ ഞാൻ അവി കിടന്ന് ഭയങ്കര വോളണ്ടിയർ ബാജ് കിട്ടിയില്ലെന്നും പറഞ്ഞു
ആഹ കൊള്ളാം ഇത്രയും വലിയ സംഭവം നടക്കുമ്പോ അതിന്റെ ഇടക്കൂടെ ഒരു ശെരി ശരി
അപ്പൊ സാർ എന്റെറ അടുത്തന്ന് നീ മിണ്ടായിരുന്നില്ലെങ്കിൽ നിനക്ക് ബിസ്ക്കറ്റ് എടുത്തി ഞാൻ പറഞ്ഞു ഓക്കെ ഒന്നില്ല രാവിലെ എട്ട് ഒമ്പത് മണിയകുമ്പോഴത്തേക്ക് രജിസ്ട്രേഷൻ തുടങ്ങണമായിരുന്നു പത്ത് മണിയകുമ്പോ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യണമായിരുന്നു
ആഹ
അപ്പൊ നമ്മൾ രാവിലെ കുറേ അറേഞ്ച്മെന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഈ ടാസ്ക്ഒക്കെ മറ്റേ ളിൽ ആക്കിക്കക്കെ വേണം കുറ അത് ഒരെണ്ണത്തിത് പിന്നെ ബൗ എഴുതി നിറയ്‌ ക്കാനുണ്ടായിന്ന് ചാർട്ട് ഒട്ടിക്കാന ഉണ്ടായിരുന്നു അങ്ങനെ കൊറേ കൊറേ ഉണ്ടായിരുന്നു
നിങ്ങള്ൾ ചെയ്യണമായിരുന്നു അതൊക്കെ
നമ്മള് ക്ലാസിലല്ല സെ ചെയ്യണം നല് ക്ലാസ്സൽ ഇതൊം സെ ചെയ്യണമായിരുന്നു
നിങ്ങള് നിങ്ങള്ൾ പഠിക്കുന്ന പിള്ളേരന്നെ അതായത് വോളണ്ടിയേഴ്സ് മാത്രതൊക്കെ ചെയ്യണായിരുന്നു
ആഹ അയ്യോ അതിന് തലേ ദിവസം ആണെങ്കില് തലേ ദിവസം കോവ മേടി രണ്ടു മണിക്ക് മീറ്റിംഗ ഉണ്ടന്ന് പറഞ്ഞ് പോയി അപ്പൊ ഞാൻ എക്സ്പോയ്ക്കും ഉണ്ടായോണ്ട് അതും ചെയ്യണം ഇതും ചെയ്യണം എല്ലാം കൂടെ കടന്ന് ഓട ഞാൻ അപ്പർത്തി അഞ്ച് മിനിറ്റ് ഇപ്പുറ ഒരു അഞ് മിനിറ്റ് പിെ അപ്പറത്തുംരിക്കക്ക് അഞ്ച് മിനിറ്റ് പിന്നെ ഇുറത്തെ ഒരു അഞ്ച് മിനറ്റ് അങ്ങനെ കേടന്ന് ആഹ ആഹ കഴിക്കാനൊന്നും വന്ന ഇല്ല പിന്നെ ഇത്രയും വലിയ പ്രോഗ്രാം ഒരു വൺ ഡേ പ്രോഗ്രാം നടന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ് നിങ്ങൾക്ക് രാവിലെ തോട്ടുള്ള വൈകുന്ന നേരം വേലുള്ള വെള്ളം ഇവിടെ കാണുന്ന്‌
വെള്ളോ ആഹഹോ
അപ്പൊ ഞാൻ പറഞ്ഞ സാർ ഒരു റിഫ്രഷ്മെന്റിന് ഒരു ഒരു പത്ത് രൂയുടെ ബിസ് കറ്റെങ്കിലും അപ്പൊ സാർ പോയ പോയ ഇവിടെ അല്ലെങ്കിലും നല്ല ചിലവ ആ പറഞ്ഞോ ആയിക്കോട്ടെ അല്ലടി നല്ല ചെിലവുണ്ടായിന്ന് കാരണം ജോന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു വൈകിട്ട് പിന്ന നിന നിനക്ക അറിയോ ഇൻസ്റ്റാഗ്രാമില് ഒരു അമീൻ എന്ന് പറയുന്ന ചേട്ട റാംമ്പോക്ക് പഠിപ്പിക്കുന്ന ആ പുള്ളിക്കാരനായിുന്ന റാംബോക്കിന്റെ ജഡ്ജ്
ഓ
പിന്നെ വേറൊരു പെണ്ുണ്ടായിരുന്നു ഇവർ രണ്ടു പേരമായിരുന്നു ജഡ്ജ്മെൻറ് അപ്പൾ അവന് തന്നെ ഏതാണ്ട് ഒരു ഒരു ലക്ഷത്തിനടു ആ ഒരു ലക്ഷത്തിനടുപ്പിച്ച് അവനായി ഫെജോന്റെ പ്രോഗ ഗ്രാമിന് പതിനെട്ടോ പത്തൊമ്പതോ അടുപ്പിച്ചെങ്ങാണ്ടായി അപ്പൊ തന്നെ നല്ല ആഹ പിന്നെ ആണെങ്കില് ഗോകുലം പാർക്കല്ലേ
ഉം
അതിനകത്ത് ആ പ്രോഗ്രാം നടന്ന രാവിലെോട്ട് വൈകുന്നേരം വരെെയുള്ള അപ്പൊ അത്രയും ക ആ അതിനും ഏകദേശം ഇതുപോലെ പത് രണ്ടോ മൂന്നോ എങ്ങാണ്ട് അടിപ്പിച്ച് റെന്റ് ഉണ്ട് ഒരു ദിവസത്തെ അപ്പം അവരെ വെച്ചരുന്നു ആഹ പിന്നെ പിന്നെ സാറുമാരെല്ലാം ഓരോടുത്ത് ഓരോടുത്ത പ്രോഗ്രാം നടക്കുക പിന്നെ പിള്ളേർക്ക് ഇവര് നമ്മുടെന്നും ഒരു ഫണ്ടും പിരിച്ചിട്ടില്ല ഒരു പത്ത് രൂപ പോലും നമ്മുടെന്ന് ചോദിച്ചിട്ടില്ല ഇത്രയും പരിപാടി നടത്തിയിട്ട് അവര്.
ഏ ഏ അത് കൊള്ളാലോ. അപ്പൊ അത്രയും ഫണ്ട് ഒരു കിട്ടീല്ലേ?
ഒരു രൂപ പോലും നമ്മുടെ അടുത്തന്ന് മേടിച്ചിട്ടില്ല അവര്. അന്നിട്ട് ഫെജോന്റെ ആ ഫെജോന്റെ നിങ്ങളൊക്കെ ദൂരെ ആയിട്ടാണ്. എനിക്ക്
അമ്പത് പേരെയോ നൂറ പേരെയോ എനിക്ക് അവിടുത്തെ പരിപാടിക്ക് കൊണ്ടുവരായിരുന്നു. പക്ഷെ നിങ്ങളൊക്കെ അങ്ങ് ദൂര കിടക്കല്ലേ വൈകിട്ട് എത്തയും വേണ്ടേ? ഫ്രീ ടിക്കറ്റ് ആയിരുന്നു. ഫ്രീ ടിക്കറ്റ് ഫ്രീ ടിക്കറ്റ്. ഫ്രീ ടിക്കറ്റ് എന്ന് വച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു കോഡുണ്ട്. ഞാൻ ര യ്യുമ്പം എനിക്ക് സ്കാനർ കിട്ടും. എന്റെ ഒരു കോഡ് ഉണ്ട്. ആ കോഡ് കൊണ്ട് നിങ്ങള് ജസ്റ്റ് കാണിക്കുക പിന്നെ എന്ത കാണിക്കന്ന് വെച്ചാൽ നിങ്ങ ഇരുപത്തിഞ്ചു വയസ്സ് ഉള്ളൂ എന്നുള്ള ഒരു പ്രൂഫ് ഇതും മാത്രം തിയാരുന്നു വേറെ ഒന്നും വേണ്ടായിരുന്നു. ഞാ ഞാ- ഫെജോനൊക്കെ കണ്ടത് എനിക്കറി യത്തില്ല ഒരു ഒരു കം നമ്മൾ പറയത്തില്ലേ നമ്മൾ പണ്ട് ന നീ നവകേരളത്തിന്റെ പ്രോഗ്രാമിന് നീ ഇല്ലായിരുന്നല്ലോ?
ആ ആ ഇല്ല.
നിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബാരിക്കേഡ് പോലെ വെക്കത്തില്ലേ?
ആ
സ്റ്റേജിന്റെ ഫ്രണ്ടിലിങ്ങനെ ഒരു കമ്പി ഞാൻ അവിടെ നിന്നിട്ട് ഫേജോനെ കണ്ടേ.
ഓ ഏ ഏടാ-
എത്ര ക്ലോസ് ആയിട്ട് നിന്നിട്ടാണ് ഞാൻ ഫെജോനെ കണ്ടു. എനിക്ക റിയത്തില്ല എനിക്കാ മനുഷ്യ അറിയത്തില്ല. മനുഷ്യന്റെ പാട്ട് മാത്രം എനിക്ക് റിയുള്ളൂ. അവിടെ ഓരോ ഓരോ പാട്ടവൻ പാടിയപ്പോഴും ഇത് ഇവൻ പാടിയതാണോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് ആലോചിച്ചു നിന്ന്. അപ്പോഴത്തെക്കൊണ്ട് അപ്രതീക്ഷ ആയിട്ടാണ് ആ
ഞാനേ വെക്കട്ടെ. ആ ഓക്കെ.
കണേ ളാളാള